ഹലോ
ആ കേക്കുന്നില്ലേ ആ ഒന്ന് ഉണ്ട് ഉം നല്ല വിശേഷം
പിന്നെ അവിടെ നല്ല വിശേഷം
ഉം ന്നെ വൈട്ടേത്തെ ആഹ് ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ ഒരു സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്ക
ആ ഹാ
ഉം
ഉം ഉം ചായ കുടി കഴിഞ്ഞ് ട്ടില്ല
ഉം എന്ത് നാല് മണിയായല്ലോ
ആ നാലുമണി ഞങ്ങള് അഞ്ചുമണി അഞ്ചരയൊക്കെ ആവും
ഓഹോ എന്തോ വൈട്ടത്തേന്
ഉച് ചായെടെ കൂടെ ചായെടെ കൂടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനൊന്നുംല്ല ബേക്കറി സാധനം ഒക്കെ ഇരിപ്പുണ്ട് ആ അങ്ങനെ എന്തെങ്കിലും
ഒന്നും ഉണ്ടാക്കാറൊന്നുല്ലേ വൈ
ഉണ്ടാക്കാറുണ്ട് സ് പിള്ളേര് സ്കൂളി പോയിട്ട് കൊച്ച് കൂളി പോയിട്ട് വരുന്നൂസങ്ങൾല് എന്തെങ്കിലുവൊക്കെ ഉണ്ടാക്കി കൊടുക്കും എ ത്തക്ക ബോളി ആ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇന്നിപ്പോ പോകണ്ടായിരുന്ന ആർക്കും ഏ മൂത്ത യാള് എട്ടാം ക്ലാസ്സിൽ പഠിക്കു ന്നു
ആഹ്
എളേത് ചെറിയ മോള രണ്ട് വയസ്സ്
രണ്ട് വയസ്സ് ആ നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ
ഉണ്ട് ഉണ്ട് ചെറിയ മോള് ഒറങ്ങുന്നു ഉം രണ്ടു പേര് മോള ഉം ആ നോക്കിക്കോള ആ അതെ അതെ
പഠിത്തത്തിനൊക്കെ എങ്ങനെണ്ട്
ഇല്ല
ആ എട്ടാം ക്ലാസ് ആയത് കേരള ആണോ അതോ സി ബി എസ് ഇ യോ ഇംഗ്ലീഷ് മീഡിയാ ആല്ലേ ഉം ഹും ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ടല്ലോ നേരത്തെത്തെ ന്റെ കൂട്ടല്ലല്ലോ ഇപ്പം ഉം പണ്ടൊക്കെ നമ്മള് പഠിച്ചോണ്ടിരുന്നപ്പം ആ ജയിച്ചാലും തോറ്റാലും പത്ത് വരെ ജയിപ്പിച്ചു വിടുവായിരുന്നു ഇപ്പൊ പുതിയ സിസ്റ്റം വന്നൊണ്ട് പിള്ളാർക്കെല്ലാം ബുദ്ധിമു ട്ട എല്ലാം പിന്നെ നല്ല മാർക്കുണ്ടെങ്കിൽ മാത്രം അവർ ജയിപ്പിച്ച് മുന്നോ
ഉള്ളൂ ഇപ്പ സിലബസ് ഓരോ വർഷം തോറും മാറിക്കൊണ്ടേ ഇരി ക്കുവല്ലേ ഈ പ്രാവശ്യക്കെ പത്താം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ നല്ല ടഫ് ആയിരുന്നല്ലോ
ആ ട്യൂഷനുണ്ടോ
എന്തോ
ട്യൂഷൻ വിടുന്നുണ്ടോ
ട്യൂഷന് വിടുന്നില്ല അവള് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ചോളുവേ ആ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പ മുന്നോട്ട് ഇനിയിപ്പം ക്ലാസ്സ് വല്യ വലിയ ക്ലാസ്സിലേക്ക് കയറുന്ന അനുസരിച്ചേ ബുദ്ധിമുട്ടാവുകവാണെങ്കി ഇതുവരെ കുഴപ്പമില്ല
ആഹ് തന്നെ പഠിക്കാനുള്ളതേ ഉള്ളു ആ നല്ല സ്കൂളി ന സ്കൂളിൽ നല്ലതുപലെ പഠിപ്പിക്കുകയാണെങ്കില് കൊഴ
ആ ആ സ്കൂളില് കൊഴപ്പമില്ല ആ സ്കൂളിൽ അത്യാവശ്യം ഒരുമാതിരി എല്ലാം തന്നെ പഠിപ്പിച്ച ച്ചാ വിടുന്നത് അത്യാവശ്യം മനസ മനസ്സിലാക്കിയെല്ലാം കുഴപ്പമില്ല അത്യാവശ്യം നല്ല സ്കൂളണേ
ആ ആ
അതു കൊണ്ട് തന്നെ ത്യാവശ്യം എല്ലാം സ്കൂളീന്ന് പഠിച്ചിട്ടാ വരുന്നെ പിന്ന എന്തെലും എക്സാമോ കാര്യ യണ്ടെങ്കിൽ വീട്ടിൽ വന്നിരുന്ന് പഠിക്കും അങ്ങനെയൊക്കെ ഉള്ളു
ആ എന്താ ചേച്ചി ജോലിക്ക് വല്ലോം പോന്നുണ്ടോ
ഞാനിപ്പ പോന്നില്ല ഞാൻ അക്ഷയെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം മോളുണ്ടായി ചെറിയ മോളുണ്ടായി പിന്നെ എവിടെയും പോന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കും
ഇനിയിപ്പം കുഞ്ഞൊന്നായിട്ട് വേണം
ആ അതെ അതെ ഇനിയിപ്പോ കുഞ്ഞിച്ചിരി ആയാലും പോ നടക്കത്തില്ല എന്നെച്ചാ മൂത്തയാൾ അപ്പഴേ സ്കൂള് വിട്ട് വരുന്ന സമയമൊക്കെ അവരുടെ സമയം കണ്ടൊക്കെ നമുക്കേ ജോലിക്ക് പോകൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും വേറെ വീട്ടിൽ ആരും ഇല്ല ഞങ്ങൾ മാത്രം ഉള്ളേ അപ്പൊ പിള്ളേരല്ലേ അപ്പൊ അവര് ആ രണ്ടുപേരും വരുന്ന സമയത്ത് നമ്മ നമ്മൾ വീട്ടിൽ കാണണമല്ലോ
ആഹ് ആഹ് ആഹ് പിള്ളേരെ ഇപ്പൊ ഈ വന്ന കാലത്ത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ആഹ്
ആഹ് അപ്പ വീട്ടിൽ ഇരുന്ന് തയ്ക്കും അത്യാവശ്യം ഇപ്പ ഇല്ല തയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പ ഇതും മോളും ഉണ്ടായെ പിന്നെ ഇ ഇപ്പം അത്യാവശ്യം കൊറച്ച് കൊറച്ച് ഇപ്പം വീണ്ടും തൊടങ്ങീട്ട് ട്ടൊണ്ട് ഇടക്ക് ഒട്ടും തയ്ക്കുന്നില്ലായിരുന്നു
ഏഹ് വെളിലോട്ടൊക്കെ തയ്ച്ചു കൊടുക്കുവോ
ആ അത്യാവശ്യം തയ്ച്ചു കൊടുക്കും ആ ചു ആ ചുരിദാർ ബ്ലൗസു സാരി ബ്ലൗസ് മാത്രം തയ്ക്കത്തില്ല ബാക്കിയെല്ലാം തയ്ക്കും
എങ്ങനെ അവിടെക്കെ ചുരിദാറൊക്കെ തയ്ക്കുന്നേന്
ആ അറുന്നൂറ് രൂപയാ
ലൈനിങ് വെച്ച് തയ്ക്കുന്നേനോ ഓ അപ് അപ്പ ഇവിടെ എനിക്ക് തോനുന്നു കുറവാണ തോനുന്നു ഇവിടെ എനിക്ക് ഞാനിപ്പോ ഒത്തിരിനാളായി അഞ്ഞൂ അഞ്ഞൂറാണെന്ന് തോനുന്നു എനിക്കറിയത് ത്തില്ല
അതെ ല്ലെ ആ ഇവിടെ ലൈനിങ് വെച്ച് തയ്ക്കുന്നതിന് അറുനൂറ് രൂപയാ ഉം നമ്മള് പിന്നെ ആ ഞാൻ പിന്നെ വീട്ടിലിരുന്ന് തയ്ക്കുന്നത് കൊണ്ട് നമ്മൾ അത്ര ഒന്നും മേടിക്ക ഞാൻ നാനൂറ് നാനൂറ്റമ്പത് രൂപയൊക്കെയെ മേടിക്കോള്ളൂ ന്ന് വെച്ചാ നമ്മള് വീട്ടിലിരുന്ന് തൈക് ന്നല്ലേ ആ കടകളിലാണ് ഇത്രോം ഈ നമുക്കിവിടെ കട കട് ഏം കടകളിലാണ് ഈ അറുന്നൂറ് രൂപയൊക്കെ വാങ്ങുന്നത്
ആ അപ്പൊ നമ്മള് പോയിരുന്ന് തയിക്കുവാണെങ്കിൽ നമുക്ക് അത്രേം കിട്ടത്തില്ലേ
നമുക്ക് അത്രേം കിട്ടത്തില്ല നമുക്ക് ഒരു ചുരിദാർ തയിക്കുന്നേല് പകുതി പൈസ കിട്ടുള്ളൂ അത് ഭയങ്കര നഷ്ടമാ നമുക്ക്
ഓ അതിലും നല്ലത് നമ്മള് വീട്ട്
ആഹ് അതെ വീട്ടിലിരുന്നാ നമുക്ക് നാനൂറ്റമ്പത് അഞ്ഞൂറ് അ ഈ അറുന്നൂറ് തൈയ്യ കൂലിയാന്ന് അറിയാവുന്നവര് നമുക്ക് പ്പോ അഞ്ഞൂറ് രൂപയൊക്കെ തരും കേട്ടോ നമ്മൾ ചോദിക്കുവൊന്നും വേണ്ട ആന്താച്ച അവർക്ക് തന്നെ അിയാലോ ഇത്ര രൂപ തൈയ്യക്കൂലിയാണെന്ന് അപ്പൊ നമ്മള എത്രോള എത്ര നന്നൂറ് പറഞ്ഞാലും അവര് അഞ്ഞൂറ് തരും അവർക്ക്റ എത്ര തയ ിയാണ് നമ്മ കുഞ്ഞിനൊക്കെച്ച് നമ്മള ത ന്ന്ഞ്ഞ തരും നമ്മൾ കടയിൽ പോയി തയ്ച്ച പക്ഷ പക്ഷേ ഈ അറുന്നൂറിള്ളത് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു ഇതിലൊക്കെ കിട്ട പുള്ളൂ സിബ് വെക്കുന്നതിന് വേറെ പൈസ അതുപോലെ സ്കാലപ്പ് വെക്കുന്നതിന് അങ്ങനെയൊക്കെ വ്യത്യാസം വരുവേ അപ്പൊ അത് ഭയങ്കരഷ്ടമാണ് കടയിൽ പോയിണ്ട് അ നമ്മള എപ്പോ പോണം രാവിലെ എട്ട് മണിക്ക് എട്ടര ഒക്കെ ആകുമ്പ എട്ട ഒമ്പത് ഒമ്പത് കൂട്ട ഒമ്പതാവക പോയാൽ വട്ട് അഞ്ച് അഞ് മണി വരെയക്കെ ഇരിക്കുകയും വേണം ആ സമയം കൊണ്ട് നമ്മള് ഉം വലിയഷെ വേറെ വേറെ ഇതൊന്ന ഇല്ലാ ബാധ്യകളൊന്ന ഇല്ലാത്തവൊെയ രിലെ എട്ട് മണി പോയി്ഏഴ മണിക്ക് വരുന്ന ആൾക്കരുണ്ട് നമ്മുടെ വീടിനടുത്ത് പിള്ളെ ഞാൻ വൈ ഏഴ് മണിക്ക്
അപ്പൊ അതിനെ ഇതിപ്പോ നമ്മൾ ഓരോ ഇത് തയ്ക്കുന്നതിനനുസരിച്ചല്ലേ നമുക്ക് പൈസ കിട്ടുന്നെ അല്ലാതെ ടൈമിനല്ലല്ലോ
ടൈമന്ന് പറഞ്ഞ രാവിലെ എട്ട് മണി തൊ വൈകിട്ട് ഏഴ് മണിവരെ രണ്ടും മൂന്നും ചുരിദാർ തയ്ക്കുന്ന ആൾക്കാര് ഒണ്ട്
ഇപ്പ അവർക്ക്
ആ അപ്പോവർക്ക് ആയിരംരൂപ മിച്ചം കിട്ടൂല്ലേ ആ മുന്നൂറ് രൂപ വെച്ചാണേപോലും മൂന്ന് ചുരിദാർ തയ്ക്കുമ്പത്തേന് അവർക്ക് ആയിരം രൂപയായില്ലേ അയിന്റ കൂട്ടത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട് തലേന്ന് വെട്ടി വെച്ചിരിന്നെന്തെങ്കിലും ചെലപ്പോ കാണും അതടിക്കും അങ്ങനെ വരുമ്പോ ആയിരം രൂ തയ്ക്കുന്നവരും ഒണ്ട് നമ്മളെ എന്നെയത് സംബധിച്ചത് അത് പറ്റത് നമുക്ക് അ ത്രോം അങ്ങനെ ഇരുന്ന് തയ്ക്കാൻ പറ്റില്ല എനിക്ക് ആ നമ്മള് വീട്ടിലാവുമ്പ നമ്മക്ക് റസ്റ്റ്‌ എടുക്കാം നമ്മ നമ്മക്കൊള്ള സ് സമയം അനുസരിച്ച് തയ്ച്ചാ മതിയല്ലോ ആഹ് ഒറ്റ ഇരിപ്പ് തയ്ക്കണം പിന്നെ അതെ ചെലത് ചെല മോട്ടറ് ഹ് ഞാന് വി എനിക്ക് മോട്ടറ് ഒണ്ട് പക്ഷെ ഞാൻ മോട്ടറ് ഉപയോഗിക്കാറില്ല എനിക്ക് എന്തോ മോട്ടറ് വെച്ച് തയ്ക്കാൻ ത അത്ര ഒരു ഉം ഇതില്ല ഞാൻ അല്ലാതെ തന്നെ ഇത് ആഹ് ഇല്ല ഇല്ല എനിക്ക് കഴ്ത്ത് ക്ക സയ്ക്കുമ്പോത്തേനുവേ എന്തോ ശെരിയാകാത്ത പോലെ തോന്നും അവിടെ ഞാൻ അല്ലാണ്ട് തന്നെ തയ്ക്കാം
ആ എനിക്കും ഒണ്ട് മിഷ്യന് ഞാനും ആ ഞാൻ പ്ലസ്ടു കഴിഞ്ഞിട്ട് ഫാഷൻ ഡി ഡിസൈനിങ്ങിന പോയെ പിന്ന അത് കഴിഞ്ഞ് പിന്ന ആ പിന്നത് കഴിഞ്ഞ് പിന്ന കല്യാണം ഒക്കെയാരുന്നു പിന്ന അതങ്ങ് നിന്നു പിന്ന ഇപ്പം അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒ ഞാൻ ഒരു മിഷ്യൻ എടുത്തു മിഷ്യൻ എടുത്തു ത്ത് അങ്ങനെ ചുരിദാറൊന്നും തയ്ക്കത്തില്ല പിന്നെ എന്തെങ്കിലൊക്ക അടിക്കാനോ ഒക്ക ഒണ്ടെങ്കില്
ആ ചുമ് യൂ്യൂബിലൊക്കെ നോി ചുനാറക്ക തച്ചു നോണം അപ്പൊ സ്വന്തമായിട്ട ഇങ്ങനും തയ്ച്ചരാല്ലോ ആ അത് ചുമ് ഇരിക്കുമ്പോഴേ ചുമ്മാ യൂട്യൂബിലൊക്കെ നോ ഓക്കേ ആ
ആഹ വിചാ ചെയ ഇള മോള യു കെ ജി പഠിക്ക അപ്പ ഇങ്ങനെ ഓരോരു ഇങ്ങെ പറയും കുഞ്ഞുങ്ങൾക്ക് പാവാാതയ്ക്കാനും ഉടു ഇപ്പൊ ഇപ്പോത്തെ ഓരോ മോഡലൊക്കെ നമക്ക് ചെറിയ ചെറിയ തുണിയൊക്കെവച്ചട്ട് നമുക്ക് തയിച്ചെടുക്ക അ നീ നോക്ക എന്നൊക്കെ പറയാം. ഹ ഞാനതിനോ മനക്കാറില്ല
ആ അത് നോക്കണം കേട്ടോ എന്ന വെച്ചാ നമ്മുക്ക് നമ്മുടെ പിള്ളർ അത് നമുക്ക്‌ ആദ്യം ആയ ഇപ്പൊ എനിക്കിപ്പോ പോല ഞാൻ വെളിയി എല്ലാവർക്കും തയ്ച്ചു കൊടുക്കും പ ക്ഷേ എനിക്കു ഒരുസുരച്ച ഇപ്പോഴും നൃത്തിയാവത്തില്ല
ആഹ എല്ലാവർക്കും എല്ലാവർക്കും അവരവർക്ക് ചുടാർ നയിക്കുമ്പോഴാ ശരിയാവ
ആ ആ പക്ഷെ എനിക്ക് നേരത്തെ തിരിച്ച് ഞാൻ വെളിയിലൊക്കെ തയ്ച്ചു കൊടും, പക്ഷെ എനിക്ക് തയ്ക്കുമ്പോ എനിക്ക് എന്തോ ഒരു
ഉ മ്മ്ഹ് എല്ലാ ടൈപ്പും ത് നെറ്റൊക്കെ വെച്ച് അടിക്കത്തില്ലേ ഉ അല്ലാത്ത ഈ പാവാടെ അതുപോലെ സ്കാർട്ടും പാവാടാ
അതും തയ്ക്കും ഞാൻ പറില്ല ഞാൻ തയ്ക്കാത്ത യൂണ ഫോമൊന്നും തൈകത യൂണിഫോമിന്റെ കോട്ട് പാന്റ് അതൊന്നും തയ്ക്കത്തില്ല അല്ലാണ്ട് നമുക്ക് ഈ ഡെയിലി യൂസിനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടല്ലോ
ഉം മ്
എല്ല തയ്ക്കും. ആ പിന്നൊരി സാരീബ്ലൗസ് മാത്രം ഞാൻ എനിക്കറിയാം ഞാൻ ഒന്ന രണ്ട് പ്രാവശ്യം തയ്ച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രം ഞാൻ തയ്ച്ച് വെളി കൊടുക്കത്തില്ല. സ്വ സ്വന്തമായിട്ട് ഞാന് ഞാൻ ആരും ഉപയോഗിക്കാറില്ല, എങ്കിലും ഞാൻ ഒന്നിനോടെ പഠിക്കാൻ വേണ്ടി തയ്ച്ചെന്നേ ഉള്ളൂ
ആ ഹ ആ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ.
പറഞ്ഞിരിക്കാൻ വേണ്ടി ആ പഠിപ്പിച്ച കൂട്ടത്തിൽ അതൂടെ പഠിച്ചെന്ന് മാത്രേ ഉള്ളൂ. പക്ഷെ അതന്ന് പറഞ്ഞാലേ എല്ലാവരുടെയും അളവിൽ നമുക്ക് അത് ഇച്ചിരി ഇത് ബുദ്ധിമുട്ടാണ് അത് തയ്ച്ചെടുക്കല് മനച്ച കുറച്ച് തുണിയല്ലേ ഉള്ളൂ ആകപ്പാട് ഇച്ചിരിച്ച തുണിയേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഒപ്പിക്കണം. തയ്യ് ക്കണം അതുകൊണ്ട് ഒരു ഇച്ചിരി പാടാണ് ചുരിദാർന്നൊക്കെ പറയുംമ്പോ നമുക്ക് ചെലപ്പം വെട്ടിക്കഴിഞ്ഞാലും ആവശ്യത്തിക്കുടുതൽ ഇപ്പം ഇപ്പൊക്കെ ഇഷ്ടം പോല തുണികളല്ലേ
ആ
ഇപ്പം രണ്ടര മീറ്റർ എന്നൊക്കെ പറഞ്ഞ് തന്നാൽ പോലും അതിനുള്ള ആൾക്കാർ ആളൊന്നും ആയിരിക്കും ഇപ്പം വണ്ണം കുറഞ്ഞവർക്ക് അതിന്റെറ ഒന്നും ആവശ്യം വരത്തില്ല അപ്പൊ നമ്മളൊരിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയാലും നമുക്ക് കുഴപ്പവില്ല പക്ഷെ ബ്ലൗസ് എന്ന് പറയുമ്പോ കറക്റ്റ് ഈ ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് പോയിന്റ് ആറ് അങ്ങനൊക്കെയാ കൊണ്ടു തരുന്ന ആൾക്കാര് കറക്റ്റ് അളവിലുള്ളത് അത് നമ്മള് ഒരു പിന്നെങ്ങട്ടും ഇങ്ങട്ടും മാറി വന്ന് മാറി പോയതീർന്ന് അതൊണ്ട് ആ പിന്നെ അതെ അത് ഇപ്പം ഈ സാരിയുടെ ഒക്കെ ആണെങ്കിൽ പോല ഉണ്ടല്ലോ നമുക്ക് അത് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല നമ്മള് ഈ സാരിയുടെ മുറിച്ച് വിത്ത് ബ്ലൗസ് ഒക്കെയാണ് നമ്മൾ എവിടെപോയി അത് മേടി
ആ അത് ശ
അതുകൊണ്ട്ത്ര ആ അല്ലാതെ തുണിയണെങ്ക നമുക്ക് എവിടെങ്കിലും മേടിച്ചു കൊടുക്ക എത്രയും റിസ്ക് എടുക്കാൻ പറ്റാത്ത കൊണ്ട് അത് മാത്രം ചെയ്യാറില്ല ഇനിയിപ്പ പയ്യ തുടങ്ങണം ഇപ്പം ചെറുതായിട്ട് ഞാനിപ്പ അടിക്കൊക്കെ ചെയ്യും വെട്ടി തയ്യ്ക്കാൻ തുടങ്ങയിട്ടില്ല ഇ മോള് സമ്മതി രണ്ട് വയസ്സ് ആവുന്നള്ളൂ ആ അതെ അതെ അപ്പ ഉറങ്ങുന്ന സമയത്ത് തയ്ക്കാന്ന് വെച്ചാല് സൗണ്ട് കേട്ട് എണീക്കും മെഷീന്റെ സൗണ്ട് പിന്നെ എപ്പഴേലൊക്കെ മൂത്ത ആൾക്ക് ലീവായിട്ട് വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളില് അവളെ കൂട്ടത്തികളിക്കാൻ വിട്ടിട്ടാണ് തയ്ക്കുന്നേ
ആ ഹ ഹ അങ്ങനെക്കെ പോകുന്ന്
അങ്ങനെയൊക്കെ പോന്നു
ഉം
പിന്നെ വേറെന്താ
വേറെ ഒന്നുവില്ല
ആ എന്നാ ശരി ആയിക്കോട്ടെ